കേൾക്കുന്നുണ്ടോ ആഹ ഉച്ചഊണ് ഒക്കെ കഴിഞ്ഞോ?
വിശ്രമിക്കാൻ പോവുായിരുന്നു അപ്പഴാണ് ആഹ് ഉം
വിശ്രമൊക്കെ ഉണ്ടോ?
ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ചുമ്മാവിനെ ഇടക്കൊക്കെ സമയം കിട്ടുമ്പോ നമ്മൾ അങ്ങോട്ട് ഇച്ചിരി നേരം കിടക്കാനോർക്കും ഈ പണി കഴിഞ്ഞ നേരം വെളുത്ത് ത്താ പിന്നെ ഏറ്റരാ പിന്നെ പണിയോ പണി അല്ല പിന്ന എന്നാ നമുക്കുള്ളത് എന്നിട്ട് എന്നിട്ട് വീട്ടി നമ്മള എന്നാ ചെയ്തു ഒന്നും അങ്ങനെയൊന്നും ഇല്ല എല്ലാരും പറ നി നീ സുഖിക്കൂ അല്ലേ? അന്നൊരു ചി വർത്താനം അല്ലേ എല്ലാരുടെയും നിനക്ക്ന്നാ കൊഴപ്പം നീ പരക്കാത്ത നിനക്ക എന്റെ എപ്പോഴും കിടപ്പ് ഇതൊക്കയുള്ള ആൾക്കാർ വർത്താനം നമ്മൾ എന്തൊക്ക ചെയ്യ എന്നാലും ശരി അവ നമ്മള് അവര് പുറത്തോട്ട്ക്ക നമ്മ വീട്ടിൽ എന്താ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ പെരതു പെര പെരതൂക്കണം തുടക്കണം പാചകം ചെയ്യണം എല്ലാം ഒതുക്കിപ്പറക്കി വെക്കണം ദിവസം പ്പം നമുക്ക്ഈ കയാണോ പണ്ടൊക്കെ വിചാരം എന്താ നമ്മള് ഒന്നും ചെ ആ ആ നമ്മള് ചുമ്മാ വിശ്രമം അവര് ചെയ്യുന്നുള്ളൂ പണി അവര് നേരം വെളുത്തുപോയ വൈുന്നല്ലേ വരുന്നുള്ളൂ വീട്ടിലേക്ക് കയറി
ആഹ് ആഹ അപ്പൊ അല്ല അവര് ചിലപ്പോ പറയും ഒന്നും അല്ല അതിപ്പോഴും അങ്ങനെയ പണ്ട് കാലം തൊട്ടേ ഉള്ള ഒരു വർത്തമാനം അത് നീ എന്നാ ചെയ്യണ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു പണി ഇല്ലെന്നുള്ള
പണി ആ നമ്മള എപ്പോഴും വിശ്രമിച്ചുവ നമ്മുക്ക് പണിയില്ല പിന്നെ
ആഹ ഒരു ദിവസം അങ്ങനെ ഒന്ന് ഒരു ചേഞ്ച് വരുത്തി നോക്കി അറിയാം ആണുങ്ങൾക്കത് അപ്പം മനസ്സിലാകും പുറത്തു പോയി പണി ചെയ്യുന്നേക്കാട്ടിലും കൂടുതലും പണിയാണ് വീട്ടിലുള്ളത്.
അവ പുറത്തു പോയി ചെയ്യുന്ന ചെയുന്ന ചോലിക്ക് ന്ന് പറഞ്ഞാ നമ്മ അവർക്ക് ശമ്പളം കിട്ടും. നമ്മുക്ക് എന്ത് ശമ്പളം നമ്മള് നേരം വെളുത്തി മക്കളെ നോക്കല് മക്കളെ സ്കൂളി വിടല് തുണി കഴുകല് പശ പശം ഭക്ഷണം പാചകം ചെയ്യല് അങ്ങനെ ഓരോര് അടുത്ത ജോലികളിലേക്ക് നമ്മള ഇങ്ങനെ കടക്കണു വൈന്നേരം ആകുന്നവരെ വൈകുന്നരം നമ്മള് കിടക്കുന്നുള്ളോ ഇപ്പ ഇടക്ക ഒന്നിച്ച വിശ്രമിക്കുപ്പ അപ്പഴേക്കും അവര് കയറി ഇടയ്ക്ക് വരുന്നത് അപ്പം പറയും ആ നിനക്ക് നിനക്ക് കിടപ്പന്ന നിനക്ക് എന്ന എന്നാ സുഖവ ഇത് തന്നെല്ലെ എ എപ്പഴും കേക്കണതാ വീട്ടില് അം അം അ ആഹ് വീട്ടില് ഭർത്താവിന്റെ അമ്മ ഉണ്ടെങ്കും അവരും പറയും അവര് ചുമ്മാ ഇരിക്കുന്നതായിരിക്കും പക്ഷെ അവരും പറയും നിന എപ്പഴും കിടപ്പുന്നെ എന്നാ ഉണ്ടാക്കി ഒന്ന് എന്തൊക്കെ ഉണ്ടാക്കിവെച്ചാലും ഉം എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാലും അവർക്കൊന്നും കണ്ണി പിടിക്കുകേ ഇല്ല ചാറ് ചാറ് തോരന് തോരന് പൊരിച്ചത് എന്തൊക്കെ പണി കഴിഞ്ഞിട്ട് നമ്മൾന്ന് വിശ്രമിക്കാൻ വന്നാലും പക്ഷെ അവര് മക്കളൊണെങ്കിൽ അവര അങ്ങനെ ആ മക്ക മക്കൾക്ക് സുഖല്ല മക്കൾക്ക് പറ്റൂല മക്കൾക്ക് ഒരിക്കലും പറ്റൂല മരുമക്കൾ എങ്ങങ് ഇടുന്ന് വാരിക്കോട്ടെ
അതെങ്ങെ ആഹ അതെങ്ങനെയാ പറയണ മോള് ചെന്ന് കയറിയടുത്ത് ഒരു പണിയില്ല അവൾക്ക് സുഖവാ എന്ന് പറയും എന്നാ മരുമ ളെ ണെങ്കിലോ പറയും ഓ ഒരു പണിയ ചെയ്യൂല ചുമ്മ കേറി ഇരിക്കവാ ആ ഒരു ല്ലേ അതും മക്കളാന്നുള്ളൊരു ധാരണ ആർക്കുല്ലല്ലോ
കിടപ്പേ ഇങ്ങനെയാ മരുമക്കൾക്ക് വെര ല്ല മക്കക്ക് ഭയങ്കര വിലെ എല്ലാരു ഒരു എല്ലാരും എല്ലാരുടെയും മക്കളാണെന്ന് വിചാരിച്ചാത്തന്ന മനുഷ്യന്മാര്
ആഹ് അത് തന്നെ അതാരും ചിന്തിക്കും മരുമക്കളെപ്പോ അതാണ് പറയുന്നത്ത് ഈ ഉപ്പിലിട്ടത് ഉപ്പോളം വാഴൂല്ലന്ന് പറഞ്ഞപോലത്തെ അവസ്ഥയാ. പ്പൊ നമ്മുടെ അമ്മമാരാണെങ്കിലെ കഷ്ടപ്പെടുന്ന കാണുമ്പോഴത്തേക്ക് അവർക്ക് സങ്കടം വരൂല്ലേ?
ആഹ് പെൺമ പെണ്ണുങ്ങടെ അമ്മമാർക്കാട ആ ഒരു ദണ്ണം വരും പക്ഷെ എല്ലാ അമ്മയിമാരും അങ്ങനെന്നും അല്ലട്ടോ ചിലവരൊക്കെ നല്ല പൊന്നു പോലെ സ്നേ ആഹ്
അല്ല മനുഷ്യന്മാര് പലതാണല്ലോ എല്ലാരും എല്ലാ രീതിയിലും നമ്മളിപ്പോ എന്തൊക്കെ ചെയ്താലും നമ്മുടെ നമ്മളൊക്കെ ഒരു വിലയില്ല അത്രഉള്ളൂ നമ്മളീ ആഹ് പറമ്പികിടന്നു ആഹ് ചെല ഭർത്താക്കന്മാരും നല്ല രീതിയുണ്ട് ചെലത് എല്ലാരും ഉണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് ഇങ്ങനെങ്ങനെ പോട്ട്പോട്ട് നമുക്ക് അടച്ചൊരു മനുഷ്യ ഒരാളെ ആക്ഷേപിക്കാൻ പറ്റൂല.
പറ്റൂല അല്ല ത്പ്പോ ആഹ് അപ്പോ ഒരു നമ്മെള് പീരയഡ്സക്കെ ആയിരി ആ ഒരു ഓ അവസ്ഥയിയില എന്ന് പറയുമ്പോ ഒരു പാതി പ്രസവത്തിന്റെ ആ ഒരുരിതാണെന്ന് പറയപ്പെടുന്നത് പറയുന്നത് പക്ഷെ ആ ഒരവസ്ഥയിലൊക്കെ ഇങ്ങനെ വല്ലാണ്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പ നമ്പല ഒരവസ്ഥയിലായിരിക്കുമല്ലോ അത് അന്നേരമായാൽ പോലും നമ്മളെ ഇത റസ്റ്റ് എടുക്ക ഏഹ്
പല രീതിയിലാണല്ലോ ചിലർക്ക് പെയിൻ കാണും ചിലർക്ക് നടുവേന കാണും ചിലവർക്ക് എന്താ? അല്ലാതെ ശരീരം മൊത്തം വേന കാണും തലകറക്കം കാണും പല ഇതില പ ഇത് പുറത്തോട്ട് വരുന്നത്
ആഹ് ആഹ് ഒരു ഹോർമോണിന്റെ ഒരു ഇതാണല്ലോ പക്ഷെ അതൊന്നും മനസ്സിലാക്ക കൂലാ ചിലോറൊന്നും
യേ മനസ്സിലാക്കൂല നിനക്ക് എന്നെ എല്ലാ പെങ്ങൾക്കും ഉള്ളതല്ലാതതന്ന് പറയണേ
ആഹ് അങ്ങനെയ അല്ലേ ഉള്ളെ പിന്നെ ചെിലവരാണെങ്കിൽ അടുക്കളേ കയറാൻ പാടില്ല വീടി വീട്ടില് അങ്ങനെ ഒരിതുണ്ടല്ലോ പെരക്കാത്ത് ഇത് നടക്ക ക്കാൻ പാടില്ല അങ്ങനത്തെക്കെ നിയമങ്ങളുണ്ടല്ലോ എ എല്ലാ രീതിക്കും അനുഭവിക്കേണ്ട പെണ്ണുങ്ങള് തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തലും കേൾക്കണം
ഉം ആണുങ്ങൾക്ക് പുറത്ത പോകുമ്പോ ജോലിക്കാർക്ക് പൈസ കിട്ടും നിങ്ങൾക്ക് വല്ല പൈസയും വരുമാനവും വല്ല ഉണ്ടോ
ആഹ് പൈസയും കിട്ടും അവർക്ക് തോന്നുന്ന ഇപ്പം ഒരു യാത്ര ചെയ്യണെങ്കിൽ പോലും വണ്ടി എടുക്കുക അവർക്ക് പുറത്തു പോക പുറത്തു പോയി ഫുഡ് കഴിക്കുക പക്ഷെ എന്നും ഈ വീട്ടിലരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു നേ ഒരു ആഴ്ചയിൽ ഒന്നെങ്കിലും ഒന്ന് ചചുമ്മാ ഒന്ന് പുറത്തു കൊണ്ട് പോവുക അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷള്ള കാര്യല്ലേ
ആ പെണ്ങ്ങള് പേരക്കാക്കക്കാത്തിരിന്നുള്ള ചിന്തയല്ലേ ആൾക്കാർക്ക് മൊത്തം.
ആഹ് അതെ അതെ തീർച്ചയ അത തന്നെ നമ്മളീ വിവാഹം കഴിക്കണെന്റെ മുമ്പേ തന്നെ നമുക്കൊരു ജോലി അത് തീർച്ചയായിട്ടും പെൺമക്കൾ പെന്മക്കളുള്ള എല്ലാ അമ്മമാരായാലും മക്ക് മക്കളായാലും ചിന്തിക്കണ്ട കാര്യംവാ അമ്മമാരും അഛന്മാരും എന്റെ കൊ ച് ചന്ന് കയറുമ്പോഴത്തേക്ക് അവരവരുടെ ആവശ്യത്തിനൊരു ജോലി ഉണ്ടെങ്കി ഏറ്റവും നല്ലത് മുന്നെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യണം ചിലവരുണ്ടല്ലോ അങ്ങനെ എന്നാ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് ആകുമ്പോഴത്തേക്കും ഓ ഇനി ഒന്ന് കെട്ടിച്ചു വിട്ടാ മതി അങ്ങനെരു ധാരണയുള്ള കാരണന്മാരും ഉണ്ടല്ലോ
ആഹ്
ആഹ് പക്ഷെ അത് മനസ്സിലാക്കണം കൊച്ചിന് നമ്മുടെ നമ്മുടെ മക്കളാണ് അവർക്ക് ഒരു ആവശ്യത്തിന് പത്ത് രൂപ മേടിക്കണെങ്കിൽ അ ഭർത്താവിന്റെ കൈയിൽ ആഹ്
ഇത്ത പോയിരുന്നല്ലേ
അത് തന്നെ ഏറ്റവും കൂടുതൽ അമ്മമാരാണ് മനസ്സിലാക്കേണ്ടത് കാരണം അവര് ഈ ഒരു അവസ്ഥ ഈ ജോലിയൊന്നും ഇല്ലാത്ത വീട്ടിലിരിക്കുന്ന അമ്മമാരാണ് ആ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അല്ലേ ജോലി ക്ക് പോണവർക്ക് അമ്മമാർക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ല
ഉം ഇല്ല
പക്ഷെ ജോലിയില്ലാത്ത അമ്മമാര് എപ്പോഴും മക്കളെ ഒരു ജോലിയിലേക്ക് എത്തിച്ച് ഒരു വിവാഹത്തിലേക്ക് എത്തിക്കാവുള്ളൂ എന്നാണ് നമ്മളൊക്കെ അങ്ങനെയ ചിന്തിക്കണത് പിന്നെ പിള്ളേരും ചിന്തിക്കണം കേട്ടോ
ആഹ് പഠിക്കണം പിള്ളേരും പഠിച്ചു പിള്ളേർക്കും ഇവിടെ പിള്ളേർക്കും ഇല്ലല്ലോ പിള്ളേരും ചുമ്മാ അവിടെ ഇരുന്ന് ഫോൺ ഞെക്കി ഇങ്ങനെ ഇരിക്കല്ലേ ഉള്ളൂ ആരാ എന്നിട്ട് സഹായിക്കണേ
ആഹ് പക്ഷെ മക്കളത് കണ്ട് മനസ്സില തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഈ അമ്മമാര് രാവിലെ കേറി ഈ പണിയണതും പറക്കണതും ഈ പൈസക്ക് വേണ്ടി ഇപ്പൊ ഒരു ഒരു എന്തുമല്ല ഒരു മീൻകാരൻ വന്നു മീൻ എല്ലാരും വന്നു കഴിയുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മീൻ മേടിക്കണെങ്കിൽ അമ്മമാരല്ലേ മേടിക്കുന്നത് കൂടുതലും
ആഹ് അതെ അതെ
ഒക്കെ പൈസ ഉണ്ടെങ്കിൽ അല്ലേ പൈസ ആകുള്ളൂ
ഉ
അപ്പം ഇത് കണ്ടും പിള്ളേരൊന്നും മനസ്സിലാക്കുക കൂടി ചെയ്യുക
അത് മീൻകാര് ദാ അന്ത ഫോൺ തിരിഞ്ഞിരിരുന്ന മീൻ കാർ പിന്നെതാ അതല്ലാ ഇതെതാന്ന് പിള്ളേർക്കറിയവാ ഇവിടെ എങ്ങനെ എങ്ങനെ വരുമാനം നടക്കണു എങ്ങനെ ഇത് ചെലവാക്കണോ പിള്ളേർക്ക് അത് ഫോണിൽ കാണാ എന്നിട്ട് അത് ഓർഡർ ചെയ്യുക അത് മേ മ ഇത് മേടിച്ച ഇത് പറഞ്ഞു പറഞ്ഞ് നമ്മള് ശല്യം കൊണ്ട് മേടിച്ചു കൊടുക്കും അങ്ങനെ പിള്ളേര് പഠിച്ചു പോയിന്നേ എല്ലാം പിള്ളേരുടെ കഴിവിന് പിള്ളേർ ഇല്ലായ്മ ചെയ്ത് കളയുവ
ഇല്ലായ്മ അത് തന്നെ അല്ല ഈ പറമ്പിലെ സാധനങ്ങളായാൽ പോലും ഒരു വെണ്ടക്ക കണ്ടാൽ മുളക് ആണോന്ന് ചോദിക്കണ മക്കളാ
അത് ശരിയാ അതിപ്പ ഇപ്പളത്തെ പിള്ളേർക്ക് വയറ്റ വണ്ടി കുറവും എല്ലാർക്കും പോകുമ്പ തന്നെ വൈറ്റുമണ്ടി ഇല്ല ടെസ്റ്റ് ചെയ്ത ഉം
ഒരു ഞ ഒരു ഞങ്ങടെ വീടിനടുത്തുള്ള ഒരു കൊച്ച് ഒരു കൊറച്ച് ദിവസം മുമ്പ് വന്നപ്പഴ് ചക്ക ഇരിക്കുവാ അപ്പൊ ഇതെന്ന സാധനണ് ഈ കൊച്ചിന് അറിയാൻ പാടില്ല
ആഹ് ആഹ് താമസം
പക്ഷെ നമ്മുക്കത് കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്ത ചിരി വരും ചക്ക ഉണ്ടറിയാം പാടില്ലന്ന് പക്ഷെ അവർക്കറിയാൻ പാടില്ല
അവര് പണ്ട് കല്ല അവരെ പറഞ്ഞിട്ട് കാര്യല്ല അവര് ആഹ് ഇപ്പൊ വളർന്ന് ഇത് അങ്ങനെയൊക്കയാ ഇനി വരും തലമുറക്ക് അതും അറിയാൻ മേലാത്ത അവസ്ഥയാവും
അതും അറിയൻ പാടില്ല പച്ചക്കറി എന്താന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥ വരും
ആഹ് അതിപ്പോ നമ്മുടെ കാല തപ്പ കൃഷിയല്ല എല്ലാം കൃഷി ചെയ്യുന്നടത്ത് മാത്രം കൃഷി എല്ലാം നമ്മള് ഇങ്ങനെ വിപണിന്ന് മേടിക്കേണ്ട അവസ്ഥ വരും
ആഹ് അതുവല്ല ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെല ചെല സ്ഥലങ്ങളിലൊക്കെ അവര് നല്ല കൃഷി ചെയ്ത് പിടിപ്പിക്കുന്ന്ണ്ട്ട്ടോ
ആഹ് അല്ല അല്ല ന നമ്മുടെ ഇവിടെ കൃഷി ചെയ്തെ നല്ല ഏറ്റവും നല്ല സാധനം ആദ്യം ഗൾഫിലേക്കാ പോവുന്നത് എന്നിട്ട് നമ്മക്കൊക്കെ നമ്മക്കൊക്കെ നമ്മളിവടെ കൃഷി ചെയ്തിട്ട്
ഉം
ഗൽഫിലേക്കാണ് നല്ല സാനങ്ങള് കേറി പോണത് അ അല്ലാതെന്ന ഞമ്മക്ക് കിട്ടുന്ന സാനം ഏറ്റോം ഏററ്റോം താഴ്ന്ന സാനവാ നമ്മക്ക് കിട്ടണെ ഇവടെ നമ്മള് ഒണ്ടാക്കിട്ട് പൈസക്ക് വേണ്ടി ഇത് ഇത് തന്നെയാണ് അപ്പടി പക്ഷെ നമ്മുടെ അവടെ നല്ലൊരു നമ്മള് നല്ല സാനത്ത്ട്ട് അവർക്ക് മറ്റേത് കൊടുക്കാൻ പറ്റുവോ അവർക്ക് ആ ആ അവർക്ക് നല്ല പണ പണം ഇങ്ങനെ ഉള്ളതുകൊണ്ടും അവരിങ്ങനെ മേടിച്ചു കൂട്ടും അല്ലെ അതും ഖുറാനിലും പറഞ്ഞ്ണ്ടല്ലോ സൗദി യില് എന്ന വച്ചാ മക്കാ സമൂഹ ആ സ്ഥലത്ത് മക്കളട്ത്തെ ആ ഒരു പ്രാർത്ഥനയുടെ കൂടെ ട്ടുണ്ടല്ലോ അവടെ എന്തങ്ങേ ഫ്രൂട്ട്സ് പക്ഷണത്തിന് ദാരിദ്ര്യം ഒണ്ടാവരുത് എന്നൊരു പ്രാർത്ഥനേം കൂടെ ഒണ്ടല്ലോ
ആഹ്
ഉം അങ്ങനെ ആഹ് പ്രാർത്ഥിച്ചതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് അവടെയാണ് ഏറ്റോം കൂടുതല് ക്വാളിറ്റി ഒള്ള ഭക്ഷണങ്ങൾ പോണത് ഏഹ് ആ പ്രാർത്ഥനടെ ഫലന്നൊക്കെ ആൾക്കാര് പറയണത്
പറയണത്
ആഹ് നമ്മക്ക് അതുകൊണ്ട് ഏറ്റും താഴ്ന്നത് ആഹ് ആഹ് അവിടുത്തെ പ്രാർത്ഥനയോടെ ഇപ്പോഴും അതിന്റെ ആൾക്കാര് അനുഭവിച്ചോണ്ടിരിക്കാണ് അവിടെ സുഖങ്ങള് അവിടെ അത്രയും ചുറ്റുവട്ടത്ത് ആഹ ചുറ്റുവട്ടത്ത്
വെയിലല്ലേ
ആഹ്‌ അതന്നാ അഹ് ചുറ്റുവട്ടത്ത് അവർക്ക് ദാരിദ്ര്യം അനുഭവപ്പെടരുതും പറഞ്ഞില്ല അന്നാ പ്രാർഥിച്ച് എന്നൊക്കെ പറയണത് ആഹ് വെള ആഹ്‌ സംസം വെള്ളത്തിന്റെക്കെ കാര്യങ്ങളെക്കെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്
ആ പക്ഷെ ഈ എല്ലാ മതത്തിലും ഒരേപോ ഈ ലോകാവസാനം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയണെ ഏഹ് ഒരേ പോലത്തെ തന്നെ കാര്യങ്ങളാ പഷേ ആളുകള് ആളുകൾ മതത്തിനെ വിഭജിച്ച് വിഭജിച്ചെടുക്കുന്നു ആ ഒരിതാണല്ലോ മനുഷം ദൈവം എന്ന് പറയണത് ഒന്ന് ഏഹ്
സൃഷ്ടിച്ചേക്കണത്
സൃഷ്ടിച്ചേക്കണത് എന്തെല്ലാം മതങ്ങള് ആണ
മനഷ്യൻ
സൃഷ്ടിച്ചുന്നുള്ളേ അതെ അതെ അതെ സത്യമായ ഒരു നല്ലൊരു പാട്ടാണ് പക്ഷെ പാട്ട് പാടാനേ ഉള്ളൂ പാട്ടേ പാടാനേ ഒള്ളൂ ഒ രാളും ഈ കഥയായാലും കവിതയായാലും ഏത് വസ് തു ആണേലും ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഇപ്പ നമ്മളൊരു മതപഠനം പഠിക്കുമ്പോഴായാലും ഓ അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും മനസ്സിൽ എത്തൊരു തൃപ്തിയാ ഏ
വല്ലാത്തൊരു ശക്തി ശരീരത്ത് പിന്നെ ആ ആ സെക്കൻഡ് ഞാൻ അടുത്ത വേറെ പരിപാടിക്ക് പോവും
ആഹ് അതന്നെ ഇത് കേട്ട കഴിയുമ്പത്തേക്കും മനസ്സിന് വല്ലാത്തരു തൃപ്തിയാന്ന് പറയും പക്ഷെ എവിടെ എവിടെ ഉൾക്കൊള്ളാനാ മനുഷ്യന്മാര് ഇത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങ ഇത് കഴിഞ്ഞ് അങ്ങോട്ട ഇറങ്ങപോൾ പലദൂഷണമായി അല്ലാത്ത ഇത്
ഇറക്കി വിടുക അതാണ് അതൊക്കെ കേട്ട് മനുഷ്യൻ നന്നാകുവാണെങ്കിൽ എപ്പോഴേ ലോകം തന്നെ നന്നായിന
ആഹ് ആഹ്
ഓരോ മതത്തിലും അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇപ്പ ലോകാവസാനത്തെ കുറിച്ചൊക്കെ ആയാലും പറയുന്നുണ്ടല്ലോ ഇത് ഇതിന്റെ കാ കാഴ്ചകളെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഓരോ രാജ്യങ്ങളിലൂടെയും കണ്ടുവരുന്നുണ്ടല്ലോ
വച്ചേക്കാവോടി
ആഹ എന്നാ ശരി എന്നാൽ